ഓഹ്
ഹലോ
ആഹ് കേക്ക്ണില്ലേ?
ഓഹ് കേക്ക്ന്ന്ണ്ട്.
ആഹ് വിളിക്കെണ്ട്.
നല്ല വർത്താനം.
മക്കളൊക്കെ വന്നോ?
ഓഹ് മക്കളൊക്കെ വന്ന് കളിച്ചാൻ പോയി.
ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ഓഹ് ചായകുടിയൊക്കെ കഴിഞ്ഞ്.
ആഹ് ഇന്നെന്താ‌ ചായക്ക്?
ഇന്ന് ബേക്കറിയെന്നു.
ഏഹ്
ബിസ്ക്കറ്റൊക്കെ ഇണ്ടായിന്നു.
ആഹ് പലഹാരങ്ങളൊന്നും ഇണ്ടാക്കാറില്ലാ.
ചെല ദിവസങ്ങളില് ഇണ്ടാക്കും ചെല ദിവസങ്ങളില് ബേക്കറി എന്തേലൊക്കെ എടുക്കും.
ആഹ് ആഹ്
ഇങ്ങളെന്താ ഇണ്ടാക്കിയെ?
ഞങ്ങള് നൂഡിൽസായിരുന്നു ഇന്ന്.
ഓഹോ
എന്നുണ്ടാക്കോ കടി?
എങ്ങ് ഇങ്ങനെ അ എന്നും ഉണ്ടാക്കൂല ബേക്കറിഇല്ലസം ബേക്കറി കൊടു ക്കും അല്ലെങ്കില് അവ്ലോ അങ്ങനെ എന്തെങ്കിലും.
ഓ
അങ്ങെനെ പോയി നൂഡിൽസ് വേണംന്ന് പറഞ്ഞപ്പോ ആ വാങ്ങിക്കോടുത്ത് ആഹ്
ഇങ്ങളന്താ റ്റുറ് പോകാൻ പ്ലാൻ ചെയ്യ്ണ്ണ്ട്ന്നൊക്കെ കേട്ട്.
റ്റുർ പോവാന് കുറേ ദിവസായി ഇങ്ങനെ ആ വെക്കേഷ്ൽ തൊ ട്ങ്ങിയാതാണ് റ്റുർ പോവാനുള്ള പ്ലാനിങ് പക്ഷെ നമ്മള് പ്ലാനിങ് ഉണ്ടായാല് പ്ലാനിങ്ങേ ഉണ്ടാവുള്ളൂ.
അതെ പ്ല ഈ റ്റുർ ഒന്നും നമ്മൾ പ്ലാനിങ്ങേ ഇടാൻ പാടില്ല.
പാടില്ല ഒരു ദിവസം ഫിക്സ്യ്യ.
സെയ്യാ പോക അതെ നട
പോവ അത്രയേ പറ്റുള്ളൂ, അങ്ങനെ കുറേ അങ്ങനെ ഇപ്പോ ഞങ്ങള് ഒരു പാട് ആളുകളുണ്ട് ഫാമിലിയില്.
ആഹ്
കുറേ ഒരു എട്ട് മക്കളും എഹ് ആയിക്ക്ള്ള മ്മ് പേരകു കുട്ടിയാളും അങ്ങനെ വല്യയ ഫാമിലിയാണ് അപ്പോ ഒരാൾക്ക് സൗകര്യം ഉണ്ടാകുമ്പോ
ഒരാൾക്ക് ഇണ്ടാവൂല അതെ എന്നാ മ് ഒരു ഡേ റ്റ് ഫിക്സ് ആക്കി ചെലപ്പോ എല്ലാരും അതിലോട്ട് എ ത്തും അതല്ലാതെ പ്ലാനിങ് ഇട്ട പ്ലാനിങ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ.
ഉണ്ടാവുള്ളൂ കൊറച് ആളുകൾക്ക് എങ്ങനെച്ചാല് ഈ റിസോ ട്ടിലെ സ്റ്റേ ആണ് ആവശ്യം, ഇന്നാ കൊറച്ചാളുകൾക്ക് ഒരു വൺ ഡേ ട്രി പ്പായിട്ട് അങ്ങനെ പോണം ഉം. ചെല്ല ഇങ്ങനെ നമ്മള് വെറുതെ ഇങ്ങനെ യാത്ര ചെയ്താല് ക്ഷീണമാവും കുട്ടികളും കൊണ്ട് ഭയങ്കര ക്ഷീണിക്കും പിന്നെ ബുദ്ധിമുട്ടാവും അങ്ങനെ പിന്നെ മറ്റൊരു കടണ ഒരു ഇപ്പോൾ നമ്മൾ വീട് ഇലാ ആ റിസോർട്ടിൽ പോയി ഇങ്ങന ഇന്ന് ഞമ്മളിങ്ങനെ മു മുഖതൊടുമുഖംന്നോക്കി സംസാരിക്കാറ നല്ലത് നമ്മൾ വീട്ടിൽരുന്ന് സംസാരിക്കല്ലേ ആഹ് പിന്നെ ഇങ്ങനെ ഒരു ടൂറിൻന്റെ ആവശ്യംണ്ടോ അതാണ് അങ്ങനെ രണ്ട് വിഭാഗആള്
ആൾക്കാരുണ്ട്
അപ്പം ലാസ്റ്റ് ഞങ്ങളിങ്ങനെ തീരുമാനിച്ച് നമ്മൾ ഡേറ്റ് പറയുക അതിക്ക് കൂടുതൽ താല്പര്യ റിസോർട്ടാണ് ഈ കുട്ടികൾക്കൊക്കെ ഈ സ്വിമ്മിംങ്ങ് പൂള്
അതെ
ആ അപ്പൊ അ ആ അധിക ആളുകള്കളും റിസോർട്ടകാണ് അപ്പ എന്താ വിച്ചാല് ഒരു ദിവസം അമ്മൾ സെ ചെയ്യ, എന്നിട്ട് അതിന് ആരക്കും പ്പോണ്ടോ അവന് മാത്രം പോകും
മാത്രം പോകുക
അങ്ങനെ എല്ലാവരും കൂടി വാണഞ്ഞ്
ഒര് വലിയ ഫാമിലി ആക്പോ തന്നെ ഒന്നും നടക്കൂല
നടക്കൂയ പിന്നെ എല്ലാവർക്കും പൈസ ഒരുപോലെ ഉണ്ടായിക്കോള്ളണംന്ന് അങ്ങനെ പ്രശ്നുണ്ട് അങ്ങനെ ഉണ്ടാവും എന്നാലും നിങ്ങൾക്കൊക്കെ അട് ജസ്റ്റ്യ്തു പോവ
അതെ
ഇതാണ് താല്പര്യ കുുറവാണ് അധികം
അതെ
താല്പര്യം ഉള്ളോലും ഇല്ലാത്തോരും ഏതായാലും ഞങ്ങള് ശനിയാഴ്ച ഞായറാഴ്ച കാണപ്പം ക ഉറപ്പിച്ചത് അതൊന്ന് സ്കൂള് ഇല്ലാത്ത ദിവസല്ലെ
അതെ
അപ്പം ഈ വെക്കേഷനിൽ പോയതാണ്ണ ഇപ്പോൾ നമുക്ക് സ്കൂൾ മദർസൊന്നും പ്രശ്നമല്ല പിന്നെ ഇപ്പോ ഇനി തമ്മളിപ്പോ സ്കൂളിൻന്റെതൊക്കെ നോക്കണ്ടേ മദ്രസ പോയ് മദ്രസു ഒഴിവാക്കേണ്ടി വരും
ഉ റിസോർട്ടൊക്കെ ആണെങ്കി നമ്മള് അങ്ങനെ രാവിലെ പോവ എങ്ങനെ പോവാ
റിസോർട്ടക്ക ആണെങ്കിൽ നമ്മള് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം പോവ വൈകുന്നേരം ഒരു മൂന്ന് മണിയാക ടൈം ഉണ്ടാവും ആ ടൈമില വിടെ ത്തണം എന്നിട്ട് പിറ്റേ ദിവസ ആ ടെയ്മാകുമ്പോ എറങ്ങു മാണം
എറങ്ങുവാണം ഓഹ
ആഹ ഒരു ദിവ ഇരുപത്തിനാല് മണിക്കൂർ ആവണത്
ഉ എല്ലാരും പാട്ടെങ്ങനെ കൂടിയാല ഒക്കെരസണലെ എന്നെങ്കിലുഒരിക്കൽ എല്ലാരും പാട ഒരു മിച്ച് കൂട
ആഹ അതെ അപ്പം ഒരു രസാവും
അതെ
അങ്ങനെ ഏതായാലും ഈ ശനി ഞായറും പോണംന്നുണ്ട് പിന്നെ ഇനിം നീളൊന്ന് സംശയാണ്
ഫുഡ് ഒക്കെ അവിടെണ്ടാവോ റിസോർട്ടില് അതോ നമ്മള്
ആഹ അങ്ങനെ വെച്ചാല് നമ്മള് ഇന്ന് എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യാണെങ്കില് ഫുഡ് അവിടെ ഉണ്ടാവും അല്ല നമുക്ക് നി ഫുഡ് വേണ്ട എന്ന് അതിന്ന് വേണ്ടന്ന്ണ്ടെങ്കില് അതിനുള്ള കുറയും പക്ഷെ അതും ഒരു രീതില്
വെച്ചുണ്ടാക്കാനുള്ള സൗകര്യണ്ടവുല്ലേ
ആ അത്ണ്ട് കിച്ചൺ ഉണ്ടാവും അവിടെ
കിച്ചണ് ഉണ്ടാവൂലേ
പക്ഷെ അവും അവും ശരിയാണ് രസാണ് എല്ലാവരും കൂടി കൂടയാണെങ്കില് ഈ ആണുങ്ങളയിക്ക്റങ്ങണം ഗ്രില് ചെയ്യാനൊക്കെ നമ്മളെ പെണ്ണുങ്ങളെക്കാട്ടിലും ഇത് ആണുങ്ങക്കല്ലേ എക്സ്പീരിയൻസ് ആഹ അൽഫാമും അങ്ങനെയൊക്കെ ഗ്രില്ല് യ്തിരിക്കണെങ്കില്
അതെ
അങ്ങനെ അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഞങ്ങള് പെണ്ണുങ്ങളിങ്ങനെ പറയും ആ ദിവസം നമ്മക്ക് ഫുള്ള് ആണുങ്ങളെ കയ്യില് കിച്ചണ് കൊടുത്തിട്ട് നമുക്ക് എൻജോയ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറ യും
പറയുണ്ടല്ലേ
നമ്മുക്ക് എന്നും കി
രസായിരിക്കൂല്ലേ രാത്രി ഒക്കെ അങ്ങനെ കൊറേ സംസാരിച്ചിരിക്കാനും അതുപോലെ എന്തെങ്കാലും കളി അതെ
നല്ല രസണ്ടാവും അയിനൊന്ന് വീട്ട്ന്നൊന്ന് ഇറങ്ങി കിട്ടണ്ടേ ഇന്നാല്ലല്ലേ
ആഹ്
ഞങ്ങളെ ഫാമിലിയില് ഇതുവരെ അങ്ങനെ ഒരു ടൂറ് പോയിട്ടില്ല ഇത്ര വലിയ ഫാമിലി ആണെങ്കിലും ഇതുവരെ അങ്ങനെ ഒരു ട്രിപ്പ് ഞങ്ങള് പോയിട്ടേല്ല
വലിയൊരു ഫാമിലിയാണ്
ആ അങ്ങനൊന്നാവൂമ്പോ എല്ലാരും ഒരേ മൈൻഡാവണം ആ ഒക്കെ എൻജോയ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാവണം എല്ലാരും
ടീമാണ് ഞങ്ങൾത്
ആ അങ്ങനൊക്കെ ആവുമ്പോ നല്ല രസാ ഒറ്റ മൈൻഡില് പോണം ആഹ് അത് അതാണ് നല്ലത് ഇത് കൊറേ പ്ലാൻ ചെയ്യും കൊറേ വേണോ വേണ്ടേ
ചെയ്തുകൊണ്ടേരിക്കുള്ളു ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ടല്ലോ പറയ്ണ് ടൂറിന് ഒരിക്കലും പ്ലാൻ ചെയ്യേ ചെയ്യരുത് അത് നടക്കൂലാ ന്ന് അത് ശരിയാണ്
ഞങ്ങളിപ്പോ ഒര് ഒര് ഒരു വർഷം മുമ്പ് ഒരു ആ ഒര് ഒന്ന് ഒന്നര വർഷം മുമ്പ് ഇതേപോലെ പ്ലാൻ ചെയ്ത് അന്ന് ഏത് ഒക്കെ പോവാന്നുള്ള നിലക്കെത്തിയപ്പാണ് ഒരു നാത്തൂന് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞേ
ആഹ്
അന്ന് ആ ടൂറ് അവിടെ നിന്ന്
പിന്നെപ്പോ ഓളെ പ്രസവൊക്കെ കഴിഞ്ഞ് കുട്ടി കുറച്ചൊക്കെ ആയി അപ്പോ ആണിപ്പം അടുത്തത് ഞങ്ങളിപ്പോ ഇങ്ങനെ തുടങ്ങുന്നത് ഇനിയിപ്പോ ഇനി പാർക്കെങ്കി ഇണ്ടാവോ ആവോ ഇനി പിന്നെ പ്ലാൻ ചെയ്യുമ്പോ ആർക്കെങ്കിലും പ്രെഗ്നന്റാണെന്ന് അറിയാവോ ആ വീട്ടിലെ പ്രത്യേകത വെച്ചാല് എല്ലാ മക്കളും ഒരു മൂന്ന് അഞ്ച് മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ എല്ലാൽ പേരകുട്ടികള് അങ്ങനെ ഒരാള് പ്രസവിച്ച് എണിക്കുമ്പോക്ക് അടുത്താള് അങ്ങനെ അങ്ങനെ ഇപ്പോ ആ ഇരുപത്തഞ്ച് മുപ്പതോളം പേര കുട്ടികളുണ്ട് ഞങ്ങളെ വീട്ടില് ഒക്കെ ഈ അഞ്ച് ആറ് മാസം
ആഹ് അതെ എന്താ ഒക്കെ ഒര്
ഒക്കെ ചെറ്യെ
അഞ്ചോ ആറോ ആഹ് ഒക്കെ ന്നല്ല രസ എല്ലാരും കൂടി ഇണ്ടാവ്മ്പോ
അ ആഹ് ഒ ഓര് ഭാഗത്ത്ന്ന് പ്പിഅറിം ഒര്ഭാഗ് കുട്ട്യള് അചെറ്യെ മക്കളാവും
ചെറ്യ ചെറ്യ് മക്കളല്ലേ അപ്പോഒരാൾ കാട്ടി ഒരാള് ന്നുള്ളി
വീട് ഒർങ്ങിയ വീട് പോലെയണല്ലോ
ആഹ് എല്ലാരും എല്ലാരുണ്ടാവുമ്പോ അന്ന് ന്നല്ല രസ ചെലന്നേരത് അമക്ക് ദേഷ്യം വെരും ചെയ്യും ഈ കുട്ട്യാളെ ബെഹളോം ശബ് ദോം ഒക്കപാടെ പഷെ ചെലപ്പല്ല രസട്ടോ എല്ലാരും കൂടി ഇണ്ടാവ്മ്പോ
ആഹ് ഇങ്ങള് എല്ലാരും കൂടെ വന്നാ കെടക്കാനൊക്കെ സ്ഥലം ഉണ്ടോ വലിയ വീടാണോ ഇങ്ങളെ വീട്?
ആഹ് വീട് ഞങ്ങളെ തറവാട്ട് വീട് വല്ല്യ വീടാണ് ഉം മറ്റേ. പയെ വരാന്ത ഒക്കെള്ള മോഡല്ണ്ടല്ലോ.
ആഹ് ആഹ്.
അപ്പൊ ബാൽക്കണി ഒക്കെ ഉള്ള പണ്ടത്തെ അങ്ങൻത്തെ ഒര് വല്ല്യ വീടാണ്. ആഹ് അപ്പൊ ഞങ്ങള് അത് പൊളിക്കാതെ ഇങ്ങനെ ആ ഒര്. പഴമ നില നിർത്താൻ വാണ്ടിട്ട് അത് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് അങ്ങനെ ആ ക്ക്യേ ആക്കിയതാ ഇപ്പോ പുതിയ മോഡലിലേക്ക് കൊണ്ട് ആദ്യം ആത് നിന്ന് നില നിർത്തിക്കൊണ്ടന്നെ ഉള്ള് ഒന്ന് പുതുക്കി പണിത്.
ഓഹ്
അപ്പൊ നമ്മക്ക് ഇവടെ ഉമ്മാക്കും വാപ്പക്കൊക്കെ ഒ ഓ ഓല് അങ്ങനെ ആണല്ലോ പഴയ ആൾക്കാര് ഓലെ വീട്ടില് അത് ഒന്നും ചെയ്യാതെ അങ്ങനെ നിക്കണം. ആഹ് അപ്പൊ ഞങ്ങള് ആ വീട് തന്നെ ഓല ആഗ്രഹം പോലെ തന്നെ അത് അവ്ടെ നിർ ത്തിട്ട് അതൊന്ന് മോഡിഫൈ ചെയ്ത്.
ഓഹ്.
അപ്പം കാണാല്ല ഇന്ന് കാണുന്നവർക്കൊക്കെ നല്ലെ ഇത് തന്നെ ഞങ്ങളെ വീട് കാണുമ്പള്.
ഓഹ്
എല്ലാവരും കൂടുമ്പം കടക്കാൻ ബുദ്ധിമുട്ടൊന്നുല്ല.
ഓഹ്.
ഞങ്ങള് എല്ലാവരും കൂടി ഇണ്ടാവ്മ്പം ഈ വാഴയില വെട്ടിയിട്ട് അയിലാണ് ഭക്ഷണം കഴിക്ക.
ഓഹ് കൊറേ ആള് ഉണ്ടാവല്ലൊ ലെ അപ്പ ത്രം കഴുകും വേണ്ടല്ലോ ചക്ക കൂട്ടാന് അങ്ങനെ ഒ
ആഹ് അങ്ങനെ ഒക്കെ ഇണ്ടാക്കും ഞങ്ങള് ഒന്നോ രണ്ടോ ചക്ക ഒക്കെ ഇട്ടിട്ട്. വല്ല്യെ ചെമ്പട്ടീല് ഇട്ടിട്ട് ഒര്പാട് ഉണ്ടാക്കും ഞങ്ങളെ ഒറ്റക്കാണെ സമയത്ത് ആ കൊർച്ച് കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ അത് ബാക്കിയാവും. എല്ലാവരും കൂടി ഉണ്ടാവുമ്പം ആഹ് എത്ര ഉണ്ടാക്കിയാലും ഈ തിന്നാത്ത മക്കളൊക്കെ ഉണ്ടാവും ഒന്നും ഇഷ്ടല്ലാത്ത മക്കളൊക്കെ അയ്ക്കാരം പക്ഷെ ഏഹ് എല്ലാവരും കൂടെ കൂടുമ്പം ഓൽക്ക്. ആഹ് എല്ലാ ഭക്ഷണും എല്ലാരും കഴിക്കും ഈ മെന്താ ചെല മക്കൾക്ക് മീന് പറ്റൂല അങ്ങൻത്തെ മക്കളൊക്കാണ് ഇവടെ ഇല്ലത്. പക്ഷെ എല്ലാവരും പാടെ ഉണ്ടാവുമ്പോ എല്ലാ ഏത് ഇഷ്ടല്ലാത്ത ഭക്ഷണം ആണെങ്കിലും എല്ലാവരും കഴിക്കും ഉം അങ്ങനെ ഒക്കെ ഓരോ ഇണ്ടാകും.
ആഹ്
ഏതാലും എന്നും ഏഹ് അങ്ങനെ ഞമ്മളെ ഈ ചെറ് കുടും മ്പോത്തിന് ആകുമ്പള് അതൊന്നു അല്ല എന്നാല്
അങ്ങനെ ഒക്കെ ആകുമ്പള് ഉള്ളു നമ്മക്കൊരു ലൈഫില് ഒര് രസം ഉള്ളു.
അതെ
പിന്നെ എന്തൊക്കെയാണ് എന്ന ശരി കേട്ടോ ഞാൻ വിളിക്കാട്ടോ
ഓക്കെ